ഹലോ എന്തൊക്കെയാ വർത്താനം
ഹാ
എന്തൊക്കെയാ വർത്താനം
ഉ നല്ല വർത്താനം ഇങ്ങനെ കെടക്കായിരുന്നു നിങ്ങള് കെടന്നോ
ചോറിയൊക്കെ ഇന് കിടന്നോ ആ ഞങ്ങള്ൾ കിടന്നു
കടക്കൊക്കെ ചെയ്തു ഉറങ്ങിട്ടൊന്നുല്ല ആ കുട്ടീക്കെ ഉറങ്ങി.
ഉം പിന്നെ വേറെ എന്താ പറയനു.
ഓ അപ്പൊ നിങ്ങക്ക് കഴിക്കാന് എന്താണ്ടായി.
ഞങ്ങൾക്കിന്ന് ചിക്കന്. പിന്നാർ രാവിലത്തേക്ക് എന്നന്നെ അപ്പം ചിക്കൻ കറി. പിന്നെ നിനക്ക് എന്തായിരുന്നു.
ഹോ
നിനക്ക് എന്തായിരുന്നു.
ചപത്തി ചിക്കൻ കറി.
ആഹ്
നാളെ ദോശമാവ് ഇരിപ്പുണ്ട് ദോശയും ചിക്കൻ കറിയും ആക്കണം.
ആഹ് ആഹ്
ചിക്കൻ കറി അല്ല വല മീൻ കറിയും വെക്കണം.
ആഹ് നേരത്തേ എടുക്കുവോ ഇവിടെ ഹ
ഏ കിടക്കൊന്നുംല്ല തോന്നി പോയി ഇപ്പ ഞാൻ എന്റെ വീട്ടിൽ വന്നിരിക്ക അപ്പൊ അങ്ങനെയൊന്നുംല്ല.
ആഹ വീട്ടിൽന്നാ പിന്നെ അവനന്റെ ഇഷ്ടത്തിനല്ലേ
അതെ അതെ അതെ
അപ്പൊ പിന്നെ നമുക്ക്. നമ്മള ഇഷടത്തിന് കിടത്തം ഇരുത്തം മറ്റോട്ത്താകുമ്പോ അങ്ങനെ പറ്റൂലല്ലോ. ഞാനിപ്പോ കുട്ടിള് ഉറങ്ങി പ്പോ ചെറിയ ഒനോ ഉറക്കണ് ഒൻ ഉറങ്ങിട്ടില്ല.
ആഹ് എനിക്ക് രണ്ടിടത്തും സുഖക്കെ തന്നെ എനിക്ക് ഇവിടെ അവിടെ ഏകശം ഒരേ പോലെയാ.
ആഹ്
പ്പ ആരും ഉണ്ടാവൂല അമ്മായിമ്മിം. ഇക്കായും മാത്രമേ ഉള്ളൂ.
ആഹ ആഹ ആഹ
കുട്ടിക്കൊ ഉള്ളത് കൊണ്ട് പിന്നെ അങ്ങനെ എങ്ങനെ പോണു.
ആഹ് പിന്നെ
ഇ രാത്രി ഇടക്കിടക്ക് ഇങ്ങനെ അണീയിക്കുന്നത് കൊണ്ട്. ചെലപ്പം ഞാന് എന്ത് ചെയ്യും. രാവിലെ തന്നെ ഒരു അഞ്ചാറ് മണിക്ക് തന്നെ എന്റെല്ല രാവിലെ ഉച്ചക്കത്തെയും ഭക്ഷണം അപ്പ തന്നെ ആവും.
ആഹ ശരി പിന്നെ വേറെ എന്താ അ ഒട്ട് ദൂരണോ വീട്.
ആ കുറച്ച് ദൂരാണ് ദൂരന്ന്. ച്ചാല് എന്റെ വീട്ടിന്ന് കെട്ടിച്ചെടുത്തേക്ക് കൊറച്ചു ദൂരൊണ്ട്. എന്നച്ചാ പാലക്കാട്ന്ന്, കോഴിക്കോട്
ആഹ് വേറെന്താ
വേറെ ഇനിയിപ്പം നാളത്തേക്കുള്ള ഇതൊക്കെ ഇങ്ങനെ ആലോഴിച്ചിരിക്കായിരിക്കും ലെ
ഉം നാളെ ഇൻ്റെ മോൻ മോന് ഇങ്ങനെ പറിം ഞാ അവന് പറിം ഇന്ന കടി ഇണ്ടാക്ക്‌ അപ്പാണങ്കി അപ്പണ്ടാക്ക അല്ലെ പുട്ട്ണ്ടാക്ക അവനെ അവന് പറയ്ണ് ഇണ്ടാക്കിയാല് അവന് എന്തേലും കഴിക്കും അല്ലെങ്കില് അവനങ്ങനെ പോവും സ്കൂളൊക്കെ പോ സ്കൂൾലൊക്കെ പോവുമ്പള ഒന്നും കഴിക്കാതെക്കെ പോവുമ്പളെ
പിന്നെന്താ കഴിക്കാനൊക്ക ഇഷ്ട അപ്പൊ
അവനിക്കോ അവനിക്ക് കഴിക്കാന് പൂരി ഇസ്റ്റൂ പൊറാട്ട ഇതൊക്കെയാ അവൻ്റെ
ഉം
പുട്ട് അപ്പൊക്ക ചുടുമ്പോ അവനെ നിർബന്ധിക്കണം കഴിക്ക് പർഞ്ഞിട്ടങ്ങന
ആ രാവിലെ ഇണ്ടാക്കാനും പറ്റൂല ലെ
ആ രാവില ഇണ്ടാക്കാൻ അവന് സ്കൂളി പോവുമ്പ എന്തെങ്കിലു ഒക്ക കഴിപ്പിക്കണല്ലോ
ഉം ഉം
അപ്പം
നിങ്ങളൊക്ക
നാളാ അതന്നെ അപ്പൊ ചിക്കൻ കറിയൊക്കെ ഇണ്ടാവുമ്പോ അവനങ്ങനെ എന്തേലൊക്കെ കഴിച്ചോളും
ആ
പിന്നെ വേറെന്താ
വേറെ എന്താ അങ്ങനെക്കെ പോണൂ പിന്നെ എന്തൊക്ക എ പോവാനൊന്നു ഇല്ലേ
ഏഹ്
നടന്ന് എവിടേലും പോയാഴിര്ന്നോ ഇന്ന്
ഇല്ല ഇന്നവടിം പോയില്ല ഇപ്പം പൊർത്തൊന്നും അങ്ങന പോക്കില്ല ചെറിയ കൊച്ചല്ലേ നാലു മാസം ആയൊള്ളൂ അവന് അവനേം കൊണ്ട് അങ്ങനെ ഇപ്പം മഴയല്ലേ അവട മഴണ്ടോ
മഴേന്ന് വെച്ചാല് ഇപ്പൊ ഇല്ല ന്നാലും ഇണ്ടായിരുന്നു ഇപ്പം വെയില് പോയിട്ടേ ഒള്ളു കര്ണ്ടക്ക പോവല്ണ്ടോ ഇപ്പോ
ഇപ്പ കര്ണ്ടൊന്നും പോക്കില്ല മഴ ആണെങ്കിലും ആ എടക്കൊക്കെ ഇപ്പൊന്നന്ന് പോവക്ക ചെയ്ത്ട്ടോ
ആ ഒണ്ടോ കുട്ടിക്ക്
ഏ
ഒറ്ക്കക്ക ഉണ്ടാവാ
ആ രാത്രി ഒർക്കക്ക ഇണ്ട്
ഉം ഉം
സ്കൂൾലെ കൂട്ടുകാരക്കെ വിളിക്കലില്ലേ
വിളിക്കലൊക്ക ഇണ്ട് ഇപ്പ അല്ലാരും ഫോണൊക്കെ ആയതു കൊണ്ട് എല്ലാരും ഇപ്പം ഫോണി കൂടി എല്ലാർടേം വിളി
ആ ഇപ്പ വാട്സപ്പിലോ അങ്ങന ഒക്കെയാണല്ലോല്ലേ ഗ്രൂപ്പ് കോള് വീഡിയോ കോളൊക്കെ ആ
അതുകൊണ്ട് കൊറേ ബന്ധോക്കെ അങ്ങൻ തന്നെ പോണ് ണ്ട് നേരിട്ട് കാണാം പറ്റുന്ന ആണെങ്കി ങ്കിലും നേരിട്ടും കാൺണം ന്നൊക്കെ ആഗ്രഹണ്ട് പക്ഷെ ചെല സമയ സാഹചര്യം കൊണ്ട് കാണാനൊന്നും പറ്റില്ല
ആഹ് ആഹ്
എല്ലാരും കല്യാണം കഴിഞ്ഞ് കുട്ട്യെളും മക്കളൊക്കായേന് ശേഷം
ഈ വാട്സപ്പ്ള്ളോണ്ട് എല്ലാരോടും പിന്നങ്ങനെ കാണാനും വീഡിയോ കോളും ഗ്രൂപ്പ് കോളൊക്കടിക്കുമ്പൊക്കെങ്ങനെ
കൊറേ വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗെറ്റുകതറൊക്കെ വെക്കണം
ആഹ്
ഈ കൂട്ടായ്മൊക്കെ വെച്ചിട്ട് ഒരു കൂട്ടായ്മക്കെ ഒര് ഒര് ഒര് ഫു ടൈമൊക്കെ വെച്ചിട്ട് അങ്ങനെക്കെ സംസാരിക്കാണെങ്കി പിന്നെ അങ്ങനെക്കാണെങ്കിലേ കാണാൻ പറ്റൊള്ളൂ എല്ലാരേം.
അതെ ഉം പിന്നെ സ്കൂൾല് ണ്ടാവലില്ലേ പൂർവ്വ വിദ്യാർത്ഥികൾടെ
ആഹ് പൂർവ്വവിദ്യാർത്ഥി സംഗമം ഞാന് ഹോസ്റ്റലി നിന്നിട്ടാ പഠിച്ചതാദ്യം
ആഹ്
അവടെ ങ്ങനെക്കെ ണ്ടാവും എല്ലാ വർഷോം അല്ലെങ്കി രണ്ട് വർഷം കൂടുമ്പോ മൂന്ന് വർഷം കൂടുമ്പോക്കെ ആരെങ്കിലും എല്ലാരേം ഒര്മിച്ച് കിട്ടോന്നുല്ല.
ആഹ് എല്ലാർക്കും അങ്ങ് വരാന് ഒഴിവൊന്നും കിട്ടൂലാല്ലോ. കുട്ട്യോളും അങ്ങനെക്കാവുമ്പൊ
പറ
വേറെന്താ ഇന്ന്പ്പെന്തായിര്ന്നു രാത്രീല്?
രാത്രീല് പ്പം ചിക്കൻ കറിയാര്ന്നു ഒരു വിര്ന്ന്കാരിള്ളത് കൊണ്ട് പിന്നങ്ങനെ എപ്പഴൊന്നൂല്ല ഇന്ന് വിര്ന്നാര് ള്ളതൊണ്ട് ചപ്പാത്ത്യാക്ക്യതാ അല്ലെങ്കി പ്പൊ രാവിലെണ്ടാ ക്ക്ന്ന ഭക്ഷണം അതെന്നെ കഴിക്കും അല്ലെങ്കി ഉച്ചക്കത്തെ ചോറാണെങ്കി ആ ചോറ് കഴിക്കും.
ആഹ് അയ് ശെരി
ടാസ്കകളൊക്കെ കഴിഞ്ഞോ ടാസ്ക്ക്കളൊക്കെ കഴിഞ്ഞോന്ന്?
ഇല്ല കഴിഞ്ഞൊന്നുല്ല.
നാളത്തേക്കൊക്കെ തീരോ?
നാളെക്കൊക്ക് തീരോന്നറിയില്ല.
ആരേം കിട്ടല്ലായിട്ട.
കിട്ടലായിട്ടല്ല അമക്ക് ഇവടെങ്ങനെ ഒര് സൗകര്യക്കൊറവാണ് ഇങ്ങനെ
ആണോ ഉം
സ്വസ്ഥായിട്ട് സംസാരിക്കാനും വിളിക്കാനൊക്കെങ്ങനൊര് എന്നാ കൊഴപ്പല്ലട്ടോ വിളി ച്ച് തീർക്കാനും തീർക്കണം വിളിക്കണോക്കണ്ട് എടക്കൊക്കെ.
വീട്ടിനുള്ളിലൊക്കെ സംസാരിക്കാന്ന ചെലപ്പോ ആൾക്കാര് വന്നും പോയിട്ടും
ആഹ് വിളിക്കണം. പിന്നെ വേറെന്തെങ്കിലും ബിസ്നസ്ണ്ടാ?
ആഹ് ഏഹ്?
വേറെന്തെങ്കിലും ബിസ്നസെന്തെങ്കിലുണ്ടാ?
ഞാനൊന്നും താക്കീട്ടില്ല എന്തെങ്കിലൊക്കൊന്ന് തൊടങ്ങണന്നൊക്കെ ആഗ്രഹണ്ട് നോക്കട്ടെ ഒന്നും തീരുമാനിച്ചിട്ടൊന്നുല്ല എന്നാലുങ്ങനെ എന്തെ ങ്കിലൊക്കെ നമക്കൊര് വീട്ട്കളിലൊക്കെ ചെയ്യാം പറ്റ്യ നല്ലൊര് വീട്ടിലിള്ളവർക്കൊക്കെ വേണ്ട
ഞാനും ഞാനും അത് ഓർക്കും ന്നട്ട് യൂട്യൂബിലൊക്കെ സെർച്ചെയ്യാ. വീട്ടിലിര്ന്ന് എന്തെങ്കിലുക്കെ ചെയ്യാൻ പറ്റുന്ന
ഞാനിങ്ങനെ എടക്ക്ങ്ങനെ വിചാരിക്കും ഇങ്ങനെ സോപ്പുപൊടി ഒക്കെ ഇണ്ടാക്കി വിറ്റ് വിറ്റാലോന്നൊക്കെ.
ആഹ് അഹ്പ്പം നല്ലേന്നേ അഹ് ചെറിയ കുട്ട്യോളൊന്നു ഇല്ലേ പിന്നേമ്മള് സ്വന്തം നാടിയൊക്കെ ആണെങ്കി പിന്നെ കുട്ടികളൊക്കെ സ്കൂക്കോയ സമയത്തൊക്കെ അങ്ങനെക്കെയാണെ നല്ലതാ.
ചെറിയ കുട്ടി ഒള്ളത് കൊണ്ട്
ഉം
അഹ്പ്പ എങ്ങനെണ്? ക്ക് അറിയില്ല എങ്ങനെയാന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല നോക്കണം.
എന്തെങ്കിലു ഒക്കെ നോക്കിയാ നല്ലന്നെ പത്തുറുപ്യ കൈയ്യിൽ കിട്ടും നമുക്കും ഒര് ആവശ്യത്തിനക്കെ.
പെട്ടന്നൊരാവശ്യം വരുമ്പോ ബാക്കി ഉള്ളോരുടെ കയ്യും കാലും പിടി ക്കുന്നേലും നല്ലത് നമ്മക്ക് സ്വന്തായിട്ട് അഹ് ഒരു സ്വന്തായിട്ടൊര് ഒറ്റക്കാലിൽ നിക്ക്ന്ന.
ട്ടൊര് എന്ത്ണ്ടായ് നല്ലന്നെ ആഹ് ശരിയാ. വീട്ടില് ഇരുന്നൊക്കെ ചെയ്യാൻ പറ്റ്ണ നമ്മള് കുട്ടികളൊക്കെ നോക്ക് അങ്ങനെക്കെ പിന്നെ വേറെന്താ അല്ലെ ഞാ ക് അസ് ഇപ്പ എന്റെ വീട്ടിലൊക്കെ പോകുന്നെ എപ്പളാ പോകും?
വിളിക്കുന്നുണ്ട് വരുന്നില്ലേ ന്നൊക്കെ ചോദിച്ചിട്ട് പോകണം.
ചെറിയ കുട്ടി ഒരാളല്ലേ ഉള്ളൂ?
ആഹ് ഒരാളെ ഉള്ളൂ.
ഉം സ്കൂളിലൊന്നും ആക്കീട്ടില്ലല്ലോ പിന്നെ
ആഹ് ഞാനിപ്പ അനിയത്തി ഗർഭിണി ആയതു കൊണ്ട് അവടെ ഇവടെ ഒക്കെയായിട്ട് ഇങ്ങനെ നിക്കും.
ആഹ് ശരി പിന്നെ പാലക്കാട്ന്നു റ്റൂറൊന്നും പോക്കില്ലേ മലമ്പുഴ അങ്ങ്?
ആഹ് മലമ്പുഴ എല്ലായിടത്തും പോവലൊക്കെ ഉണ്ട്. ഇപ്പ കൊർച്ച് ഇവള് ഗർഭിണി ആയിരി ക്കിന്നോണ്ട് എവിടെയും പോവലില്ല.
ഉം ശരി
കോഴിക്കോടും പാലക്കാടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ ഒരു ടൂറ് തന്നെയല്ലേ?
അതെ അതെ ഉം ദൂരെ ആകുമ്പോ അതന്നെ റ്റൂറ് തന്നെയാണ് ഞങ്ങക്കു അത് അങ്ങൻ അതുപോലെ തന്നെ. ഇത്തിരി ദൂരെ ആവോണ്ട് രാത്രി യ്ത് ചെയ്യ്ണ കൊതി തീരും. ദൂരെ ഒള്ളതോണ്ട്
ആഹ് അതെ ശെരിക്കും ആഹ് ഭാഗത്തേക്ക് മതി
ഏഹ്
ഇപ്പം നോക്കുമ്പോ നല്ലതന്നെ. അത് യാത്ര ഒക്കെ ചെയ്ത് നമ്മുടെ സന്തുഷ്ടത്തിന് പോയി വരാ. പോവലൊക്കെ അതാ എന്നെ ഇവിടന്ന് കൊണ്ടാക്കും.
ആഹ് ആഹ് ന്നാ ശരിന്നാ വേറൊന്നും ഇല്ലല്ലോ?
ആഹ് ഏട്ട ല്ലേ?
ശരിന്നാട്ടോ